ഹലോ ക
ഹായ് നമസ്കാരം
എന്തൊക്കെയുണ്ട് വിശേഷം
എന്താണ് സുഖമായിട്ടിരിക്കുന്നു
എന്താണ് പരിപാടി
ഒന്നുമില്ല ഇവിടെ ഇങ്ങനെയിരിക്കുന്നു ഇന്ന് മഴയൊക്കെ ഉണ്ടോ
ഇല്ല മഴയൊന്നും ഇല്ല രാവിലെ ഒന്ന് പെയ്ത്
ഇവിടെ ചെറുതായിട്ട് പെയ്തല്ലോ
ആഹ് ഇവിടെ പെയ്തില്ല അവിടെ രാവിലെ ഒന്ന് പെയ്ത് ചെറുതായിട്ടൊന്ന് പെയ്താണ് പോയി
ഉം ഉം
പിന്നെ അങ്ങനെ പെയ്തിട്ടില്ല ഇപ്പം മഴയൊന്നുമില്ല
മഴ ഒന്ന് ചെറുതായിട്ട് പെയ്തു പോയി
ഉം ഇനി പെയ്യും ഇപ്പൊ കുട്ടികള് സ്കൂളൊക്കെ വിടാനും നേരത്തൊരു മഴ പെയ്യുമല്ലോ
ഉം
ഇപ്പൊ ആണല്ലോ ഒരു മയെന്റെ ഒരു ഇത് കുട്ടികള് സ്കൂൾ വിട്ട് വരുന്ന ടൈം ആവുമ്പോ
ഉം ചക്ക സീസണൊക്കെ കഴിഞ്ഞോ
ഓഹ് ഇവടെ ആഹ് ഇനീയുണ്ട് ചക്ക
ഉം
ചക്ക മാങ്ങയൊക്കെ മാങ്ങയൊക്കെ കഴിഞ്ഞു മാങ്ങ ഞാൻ കൊറച്ച് - ഫ്രിഡ്ജിലാക്കി വെച്ചിരുന്നു ഇങ്ങനെ ചെത്തിയാണ്ട്
ഓഹ്
കഷ്ണായാക്കിയാണ്ട് അങ്ങനെ ഫ്രിഡ്ജില് വെച്ചിരുന്നു അത് ഇണ്ട് എടക്ക് എടക്ക് എടുത്ത് ഇങ്ങനെ ജൂസ് അടിക്കും.
ഉം
ഒന്നും ആയിട്ടൊന്നുയില്ല ഇപ്പൊ ഒര് മാസത്തോളായി
ആഹ് ആഹ്
വെച്ച്ട്ട് നല്ലെ ഇപ്പഴും നല്ല ഫ്രഷ് ആയിക്ക്ണ നമ്മള് ജ്യൂസ് അടിച്ചാലൊന്നും
ഒര് കുഴപ്പൂല്ല ചക്ക ഇനിയൂണ്ട് ചക്ക അയ്നിപ്പ ആർക്കും വാണ്ടല്ലോ
ചക്ക നല്ല ചക്കാണെങ്കിലൊക്കെ നല്ല ടേസ്റ്റ്ള്ളാണെങ്കിലൊ ക്കല്ലാരും കഴിക്കൂല്ലോ ചക്കപ്പുഴുക്കൊന്നും ണ്ടാക്കല്ലാ
ചക്ക പുഴുക്ക് ണ്ടാക്കല്ണ്ട് ഉം
ചക്ക ഫ്രൈ ആക്ക പുഴുക്ക്ണ്ടാക്ക
ആഹ്
ഉപ്പേരി ണ്ടാക്ക എന്താ ങ്ങള് ണ്ടാക്കാറ്?
ആഹ് ചക്കപ്പുഴുക്കുണ്ടാക്കിട്ടുള്ളു
ഓഹ്
ഫ്രൈ ആക്ക്ണ ങ്ങനെ തീന്ന് കണ്ടീര്ന്നു ഞാനത് മൊബൈല് ങ്ങനെ കണ്ടീര്ന്നു ഞാന്ണ്ടാ ക്കി അത് ഞാണ്ടാക്കീട്ട് വേം കൊഴഞ്ഞ് പോവാണല്ലോ
അതിന് മ്മള് രണ്ട് പ്രാവശ്യം ങ്ങനെ ആദ്യം ഒന്ന് വാട്ടിട്ക്കാ
അതെങ്ങനെ വെള്ളത്തിലോ അല്ല എണ്ണേലെന്നെ ആഹ്
ഒന്ന് പിന്നെ പിറ്റേ ദിവസം ഒന്ന് പൊരിച്ചെട്ക്ക അത് നല്ലോണ്ണം ചൂടാറ്യോക്കെ പോയി വന്ന്ട്ട് പിറ്റേസം ഒന്ന് പൊരിച്ചെട്ക്ക അപ്പ അങ്ങനെ കൊയീല്ല നല്ല വടി പോലെ
ആഹ് നല്ല കൃസ്പ്പ്യായി നിക്കോ
ഓക്കെയാന്ന് ആദ്യോന്ന് വേവിക്കര്ത് ആദ്യം ജസ്റ്റ് ഒന്ന് വാടാനേ പറ്റൊള്ളു അമ്മള് എണ്ണേല്ട്ടൊന്ന്
കോരി എട്ത്ത് അയ്ക്കെന്താ ഇടണ്ട്യേ
അത്ക്ക് ഉപ്പും മഞ്ഞപ്പൊടീ ടാ വേറെന്നുടണ്ട ഉ പ്പും മഞ്ഞപൊടി പൊര്ട്ട്യാണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് എണ്ണേല്ട്ടൊന്ന് വാട്ടി ഇട്ത്തിട്ട് പിന്നെ പിറ്റേന്ന് ഇപ്പൊ ന്നൊന്ന് വാട്ടിയെടുത്തിട്ട് നാളെ പൊരിച്ചെട്ത്താ മതി രണ്ട് പ്രാവശ്യം എണ്ണേല് ഇടണം അട്പ്പത്ത് ടണം ഫസ്റ്റെന്നെ ഫുള്ളായ്ട്ട് മൊരിഞ്ഞിടേര്ത്
അപ്പൊ നമ്മള് അയ്ല് ഇടുമ്പൊ ഇട്ട് കോരുമ്പോ നല്ലെ ക്രിസ്പ്യായി നിക്ക്ണ്ട് പിന്നെ അത് കൊർച്ച് കഴിഞ്ഞ്‌ ടൈമ്
അങ്ങനെ വാട്ടിട്ത്താല് കൊഴഞ്ഞു ഇതാവൂല കൊഴഞ്ഞു പോവൂല രണ്ട് പ്രാവശ്യം പൊരിച്ച്ട്ത്താല് പിന്നെ ആദ്യത്തെതില് പൊരിയര്ത് ജസ്റ്റ് ഒന്ന് ഇട്ട് വാട്ടി ഇട്ക്കാനെ പറ്റൂ
ആഹ് ആഹ് അങ്ങനൊന്ന് ചെയ്തോക്കണം ഞാനിത് ഫസ്റ്റന്നെ ഇട്ട് മൊരീച്ച്ട്ത്ത് അപ്പ നല്ല ക്രിസ്പ്പ്യ അപ്പം തിന്നാ നല്ല ടേസ്റ്റ് ഇണ്ടായ്നി പിന്നെ പിറ്റേന്ന് തിന്ന എടുത്ത് നോക്കുമ്പോ ഇതാകെ കൊഴഞ് ഒര് ടേസ്റ്റ് ഇല്ലതായി പോയി അഹ് ഞാന ഇതിലൊക്കെ കാണുമ്പോ ഇങ്ങനെ വിചാരിക്കു എന്താപ്പ തിങ്ങനെ ഞമ്മൾത് എന്താപ്പതിങ്ങനെയന്നുള്ള
ഉം ഉം
രണ്ട് പ്രാവശ്യ ആക്കി നോക്ക് അങ്ങനെ ഒന്ന് ആക്കി നോക്കണം ഫ്രിഡ്ജിൽ വെക്കേണ്ടി വരോ അങ്ങാനായാകിയാണ്ട് ആഹ്
ആഹ് ഏ ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട
ഉം
രാവിലെക്കെ ആക്കുമ്പോഴായിരിക്കും നല്ല മറ്റേ വൈകുന്നേരം ഇണ്ടാക്കി പിറ്റ പിറ്റേ നേക്കാവുമ്പൊൾ ചെലപ്പം കേടാവൊ അറിയില്ല ഞാൻ ഇണ്ടാക്കുമ്പോളൊക്കെ അങ്ങനെ ഇണ്ടാക്കലണ്ട് പക്ഷെ പിറ്റിയന്നക്ക ആക്കല്ല അന്ന് തന്നെ ചെയ്യലാണ്
ആഹ് പിറ്റേന്ന് ആവുമ്പോ
ചെലപ്പോ കേടവൊ അറിയില്ല ശരിക്ക് വേവാവാത്തകൊണ്ട്
ഉം അഹ്
വേറെന്താ മക്കളൊക്കെ ഒറങ്ങണോ
മക്കളിപ്പോ നഴ്സറിട്ടിപ്പ ഒരു മകള് വന്ന്ണ്
ഓ
നൈസറിട്ട് വന്ന നയ്സറി ണ്ടല്ല
ഓ ഇന്ന് നൈസറിണ്ടല്ലോ ല്ലേ
ഉം നൈസറിട്ട് വന്ന് ഇഞ്ഞ് അവർക്ക് ചായൊക്കെ കൊടുക്കണം
ഉം ഉം വർക്കൊക്കെ എന്താ ചെയ്യൊ
വർക്ക് ചെയ്യാന് ഞമ്മള്ങ്ങനെ ഒപ്പം ഇരുന്ന് കൊടുക്കണം
ഉം ഉം
ചെറിയ മക്കളല്ലേ നമ്മളിങ്ങനെ ഇരുന്ന് കൊടുക്കണം അല്ലാതഓ-
ഒക്കെ ചെയ്യോ
ആഹ് ചെയ്യാ മടിയൊക്കെന്നെ നാളെ ചെയ്യാം നാളെ ചെയ്യാറിന്ന ഇങ്ങനെ
ആഹ്
നീട്ടി വെക്കും ഇപ്പം ചെയ്യാർഞ്ഞ കൊറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാറ് കൊറച്ച് കയ്യുബൊ കൊറച്ച് കൈഞ്ഞിട്ട് ചെയ്യാറിയും രാത്രി ചെയ്യുമ്പോ പറയും നാളെ ചെയ്യാ ഞാൻ നഴ്സറിക്ക് പോകണെ മുന്നേ ചെയ്തൊണ്ട്
ഉം
അങ്ങനൊരൊന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ രാത്രി പിന്നെ ഇപ്പ നേര പിന്നെ പേടിയാണ് നാളെ മിസ്സ ചോയിക്കും പറഞ്ഞാ പിന്നെ
ഉം ഉം
പിന്നെ വേഗെയ്തു
രാവിലെയൊക്കെ നേരത്തെ എണീക്കോ
ഉം രാവിലൊക്കെ എഴുന്നേൽക്കലൊക്കെ കണക്ക ഇപ്പ മയേല്ലേ
ഉം
അപ്പൊ നേരം വൈകിയന്നെ എണിക്കല്ല് എന്നാലും അപ്പം പോണേന് മുന്നായിറ്റും എ എഴ്തി എല്ല ഓൽക്ക് അങ്ങനെ എന്നൊന്നും എന്നും കൊറേ ശൊക്കെല്ലേ ഇണ്ടാവുള്ളൂ ഇവര്ക്ക് ഇത് ഒരു ദിവസം ബുക്ക് കൊണ്ടോയാല് ഓലയ്ല് ഫുള്ളാണ്ട് ഇട്ത്തടുത്തോളം കംപ്ലീറ്റയി എയ്തി കൊടുക്കും ഇന്നിട്ട് പിന്നെ ഇങ്ങട്ട് പിന്നെ ഇങ്ങനെ കൊറേശ്ശെ കൊറേശ്ശെ അമ്മളെ വീട്ട്ന്ന് ഇങ്ങനെ എയ്തിയാ മതി കുറേശെ കുറശെ എഴുതി കൊടുക്കൂല എന്നും ഇങ്ങനെ എഴുതി കൊടുക്കലല്ല നോട്ട് പുസ്തകക്കെ കൊണ്ടോവുമ്പ തന്നെ
ഉം
അത് എട്ത്ത വരെ ഇള്ളതാണ് എയ്തി കൊടുക്കല
ഉം
ഇപ്പൊ അക്ഷരങ്ങളും ഇതൊക്കലൊള്ളു നമ്പേഴ്സ്കളൊക്കെ
ഒഹ്
എന്താ അങ്ങന അയ്യപ്പം എന്നാലും ഇർക്ക്ന്ന് ആക്കിയത് പിന്നെ ചോയിക്കുമ്പോ ചെലപ്പം കിട്ടൂല
ആഹ് എൽ കെ ജി, യു കെ ജി ഒക്കെ എത്തിട്ടല്ലേ ഉള്ളൂ
ഓൽക്ക് വേഗം മൊബൈല് വാണം വന്നാണ്ടന്നെ മൊബൈല് മക്കാണ്
പ്ലാൻനന്നായി നോക്കിയെങ്കിലേ ശ്രമിച്ചെങ്കിലേ കിട്ടൊള്ളൂ ബെയ്സ് കിട്ടാഞ്ഞ പിന്നെ
എപ്പളും ഇങ്ങനെ മൊബൈല് വാണം
ഉം
കുട്ടിയൊക്കൊക്കെ ഇപ്പ അതാണല്ലോ വാണ്ടീയത്
ഉം ഉം
എന്ത വെച്ച
എന്താണ് വേറെ എന്തെങ്കിലൊക്കെ കൈ കൈത്തോയിലായിട്ടുണ്ടോ
ഏഹ്
വേറെ എന്തെങ്കിലൊക്കെ ചെയ്യ്ന്നോണ്ടോ
അരെ
ഇങ്ങളന്നെ
ഇല്ല ഞാനും വർക്കൊന്നും ചെയ്യ്ണില്ല
ഉം
ചെറ്തായിട്ടൊരു വർക്ക് ചെയ്യ്ണ്ട് അല്ലാതെ വീട്ടിലന്നെ ആണ്
ഓഹ്
പൊർത്ത് പോയി ചെയ്യുന്നൊന്നു ഇല്ല
അവോ
ഉം വീട്ട്ലന്നെ ചെറിയ മക്കൾണ്ട് അപ്പൊ പിന്നെ വീട്ടിലിരുന്നാണ്ട് ഇള്ളൊരു
ഉം ഉം
വർക്കന്നെ ചെയ്യ്ണൊള്ളൂ
ഓഹ്
പൊർത്തൊന്നും പോവാൻ വയ്യല്ലോ ചെറിയ മക്കളുണ്ടാവും മ്പോലെ
ഉം ഉം എന്താണ് തയ്യലൊക്കെ ചെയ്യോ തയ്യലാണോ എന്താ ചെയ്യുന്ന്
തയ്യലല്ല ഞാൻ മൊബൈല് ഓൺലൈല് മൊബൈല്
ഓഹ്
മെഷീൻ അടിക്കും ചെറുതായിട്ട് നമ്മളെ കഷ്യമ്പർക്കുള്ളൊക്കെ എട്ക്കൊള്ളൂ
കേക്കുണ്ടാക്കോ
ആഹ് കേക്കൊക്കെ ഇണ്ടാക്കല്ണ്ട്
ഉം ഉം
ഒക്കെ പിന്നെ രീതിൽ നോക്കിയാണ്ട് അങ്ങനെ യൂട്യൂബില് നോക്കിയാണ്ടൊക്കെ
ആഹ് ആഹ്
ഒക്കെ ഉണ്ടാക്കി പഠിച്ചങ്ങനെ ആ അങ്ങനെ കൊറച്ചരെ ഒന്ന് സെയില് ചെയ്തേനി
ഓഹ്
ഇണ്ടാക്കി പഠിച്ചാണ്ട് ഓക്ക് പഠിച്ചാൻ പറ്റും നമ്മള് ഓൺലൈനിൽ ആയിട്ട് പഠിച്ചാണ്ട്
ആഹ്
ഉം ബേക്കറായിട്ട് അങ്ങനെ കൊടുത്തിരുന്നു കുറച്ചൊക്കെ പിന്നെ അയ്ന് ചെറിയ മക്കളായപ്പോ പിന്നെ അത് ബുദ്ധിമുട്ടായപ്പോ പിന്നെ എങ്ങനെ നിർത്തിയേ
എല്ലാം കേക്കും ഉണ്ടാക്കിയിരുന്നോ അതോ
ആഹ് എല്ലാ കേക്കും ഉണ്ടാക്കീനു
ആ
കേക്കൊക്കെ എല്ലാം ഇണ്ടാക്കലിണ്ടാരുന്നു കല്യാണത്തിനുള്ളതും പരിപാടിക്കുള്ളോ ബർത്ത്ഡേക്കുള്ള ഒക്കെ ആയിട്ട് ഒക്കെ ഇണ്ടാക്കിയിരുന്നു പിന്നെ ചെറിയ മോനെ വയറ്റിലുണ്ടായപ്പോ ചെറിയ പ്പൊ വയറ്റിൽ ഇണ്ടായപ്പൊ അങ്ങനെ നിർത്തിയതാണ്
ഉം ഏതാ ബ്ലാക്ക് ഫോറസ്റ്റോ വൈറ്റ് ഫോറസ്റ്റോ ഏതൊക്കെയാ ഇണ്ടാക്കിരുന്നെ
എല്ലാം ഇണ്ടാക്കല്ണ്ട്
ബ്ലാക്കും വൈറ്റും റെഡ് വെൽവെറ്റ് വേൻചോ കേക്ക്
ഓവനിണ്ടോ
ആഹ് ഓവൻ ഇണ്ട്
ആഹ്
അങ്ങന ഇണ്ടാക്കി കൊടുക്കലായിരുന്നു ഉം
അതുകൊണ്ട് പെട്ടെന്ന് റെഡി ആവല്ലോ അല്ലേ ഓർഡർ ഇണ്ടാവുമ്പളൊക്കെ പെട്ടെന്ന് ചെയ്യാലോല്ലേ
എങ്ങനെ
ഓർഡറുകളൊക്കെ ഇണ്ടാവുമ്പോ പെട്ടന്ന് ചെയ്യാലോ ല്ലേ
ആ്അ ഓർഡർ ഒക്കെ ഇണ്ടാവുമ്പോ അങ്ങനെ ഓർഡർ എടുക്കല് ഇണ്ടായിരുന്നു ഞാൻ
ഓഹ്
ഓരോരുത്തർക്ക് അങ്ങനെ ഇണ്ടാക്കി കൊടുക്കലുണ്ടായിരുന്നു പിന്നെ അങ്ങനെ ഇതായപ്പ പിന്നെ ഇണ്ടാക്ക ക്കലിൽ നിർത്തിയതാണ് ഇതൊക്കെ ഒന്ന് റി റീസ്റ്റാർട്ട് ചെയ്യണം
ഉം ഉം ഓക്കെ ശരി
ഓക്കെ